ആഹ് സിനാദല്ലേ
അതേ
ആഹ് എന്തക്കെയാ വർത്താനം
ഏഹ് പേര് വിളിക്കാൻ പാടില്ല ട്ടോ
ആഹ്
സുഖതന്നെ ചോറെയ്ച്ചാ
ആഹ് ചോറ് ത് ന്നു ചോറ് തിന്നണം ന്ന് കെര് തീന്നു ഞാൻ ചോറ് ത് ന്ന്ട്ട്ല്ല ചോറിന് പകരം ഞാൻ പഴം മ്പൊരിയാണ് തിന്നത്
അതെന്തെ
അത് ഞാന് ഇന്ക്ക് ഉച്ചക്ക് ര് പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ആ പരിപാടി കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത് നാല് മണിക് ശേഷാണ് ഞാൻ വീട്ടിലെത്തിയത് ആ സമയത്താണ് ഉച്ചഭക്ഷണം കഴിച്ച് അപ്പൊ പിന്നെ ഇപ്പ രാത്രി ഭക്ഷണം വേണ്ടാന്ന് വെച്ചു ഉച്ച ഭക്ഷണം ങ്ങട്ട് നാലഞ്ച് മണിക്ക് കഴിച്ചിട്ട് പിന്നെ രാത്രി ഭക്ഷണം വേണ്ട അപ്പൊ പിന്നെ പൊരിക്കടി ണ്ടായിരുന്നു അങ്ങനെ പലഹാരം കഴിച്ച് പഴമ്പൊരി തിന്ന് വയററ്ച്ച് നീ ഭക്ഷണം കയ്ച്ചോ
ആഹ് ആഹ് ഞാൻ ഭക്ഷണം രിക്കാ
മഴക്കെ ണ്ട അവിടെ
പ്പം വടെനല്ല മഴണ്ട്
ആഹ് അവിടെ മഴ പെയ്തെരു മഴ രു ഒരു പ്രളയന്ന് വാൻ സാധ്യതയണ്ട എന്താ അന്റെ അയിപ്രായം
ഉം മഴാ ഇങ്ങനെ പോവാണെങ്കിൽ ഇങ്ങനെ ഒരു രണ്ടീസം തുടരാണ്ന്ന്ണ്ടെങ്കില് പ്രളയ ആ വാൻ സാധ്യണ്ട് കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു എന്തേ ഒരു വെയിലുണ്ടാവ് ണ സമയത്ത് നമ്മള് പെയ്ത മഴ അപ്പാടെങ്ങനെ അടിക്കന്നെ ഇറങ്ങിപ്പോകും പക്ഷെ ഇവിടെ വെയിലുണ്ടാവ്ണില്ലല്ലോ ഇപ്പൊ ര് മഴ പെയ്യാണെങ്കി ആ മഴ കൊർച്ചേരം നിക്കും ന്നട്ട് പിന്നി അടുത്ത മാഴ യും അയിന്റെ എടീയില് വെയില് റ്ഞ്ഞ സമ്പ ഇല്ല ഇതിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കാണ് അപ്പോ മ് അങ്ങനെ ആവാണെങ്കി നി പറയാൻ പറ്റില്ല കേട്ടോ എന്താറിയില്ല ഒറ്റ ഒരു ര് വെയിലോ ണ്ടൊക്കെ നമ്മക്ക് ചല്‌പ്പോവാണെങ്കി ഈ ഈ പെയ്ത മാഴന്റെ വള്ള ക്കെ ഒലിച്ച് പോവും എന്താ അന്റെ അയിപ്രായം
ആഹ് അങ്ങന്‌ തന്നെണ്സാധ്യല്ല കാരണം ഇങ്ങനെ ഈ മഴ വറ്റാതിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഈ പുഴകളും അരുവികളും ഒക്കെ അത്ങ്ങനെ ഉറക് പൊട്ടി വീണ്ടും വീണ്ടു അങ്ങനെ വന്നോണ്ടിരിക്കാണ് അപ്പാ ആ സമയത്ത് കാര്യയിട്ട് ഡാമുകളില് വെള്ളം വരുമ്പോ പ്പോ അന്നത്തെ ഏഹ് രണ്ടായിരത്തി പതിനെട്ട് ലെ പ്രളയങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കില് അന്ന് ഡാം തുറന്ന സമയത്ത് ആ ടെ യാണ് ഈ കൂടുതൽ പ്രളയത്തിന്ന് സാധ്യതകൾ വന്ന് അത് കാരണം ട്ട് ഒരുപാട് ആളുകൾക്ക് ആവിടെ വെള്ളം ചാറലൊക്കെ ണ്ടായി അപ്പൊ ആര് ആ ഒരു സാധ്യത ഞാൻ മുന്നിൽ കാ മുന്നിൽ കാണേണ്ടതാണ്ത് പിന്നെ ആഹ് അന്ന്ത് പറഞ്ഞാൽ അത് മലയാളികൾക്ക് ഒരു നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവയിരുന്ന് ട്ടോ രണ്ടായിരത്തി പതിനട്ടിൽ ആ ആപ്രളയം അപ്പോ അത് ഈ മഴങ്ങനെ തുടർച്ചയായിട്ട് ഇതുപോലെ ഇങ്ങനെ നിന്ന് പെയ്യായിരുന്നു പക്ഷെ ആരും ഒരുപാട് കാലം മുന്നേ കണ്ടു പരിചയപ്പെട്ടതാണ് ഈ പ്രളയ ക്കെ പ്രളയന്നും ഈ അടുത്തായിട്ട് ണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രളയങ്ങനെ വന്ന സമയത്ത് മനുഷ്യന്മാര് ഒരുപാട് ആളുകൾ ആയില് പ്രക്നങ്ങള് ഒരുപാട് ആൾക്കാർക്ക് വീടും കുടുംബും ഒക്കെ നഷ്ടപ്പെട്ട ണ്ടായി അതിന്റെ കൂ കൂടെ ഈ പ്രളയത്തിന്റെ കൂടെ ഉള്ള ഉരുൾപ്പെ ട്ടലും മണ്ണിടിച്ചിലോ കൂടി ആകുമ്പോ അത് വളരെ പ്രയാസകരമായിട്ടാണ് മനസ്സിലാവുന്നത്
പിന്നെ ഇഞ്ഞ് ഞാമ് വേറെത്ത് ന്താ വെച്ചാല് ഞമ്മക്ക് ഇങ്ങനെ ഈ സുലഭം പോലെ ആയേക്കും അതായത് ഇന്നെര് അടുത്തൊരു പ്രളയം വരാണ്ന്ന്ണ്ടെങ്കില് നേരിടേണ്ട എങ്ങനെയന്നുള്ളരു രീതി നമ്മുക്ക് കിട്ടിയല്ലോ
അതെ ഇനി ഇപ്പോഅതിന്റെ നേതാക്കൾ അതോറിറ്റി അതിന്റെ അധികാരികളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്ക്പോ ഇനി ഇങ്ങനെ പ്രളയത്തിന്റെ സാധ്യതകളൊക്കെ കാണുമ്പോ തന്നെ ആദ്യം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാന നുള്ളോടത്തൊക്കെ മാറ്റിപ്പാർപ്പിക്കുക അ സുരക്ഷിതമായ സ്ഥലത്തോലെ എത്തിക്കുക ഓലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടത്ത്ണ്ണ്ടാവും അപ്പൊ തായിപ്പൊ കുറച്ച് മുന്നേ രണ്ടു മാസം മുന്നേത്തെ പെയ്ത മഴ തന്നെ അതുപോലെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടും മഴൊന്ന് ശക്തിയപ്പോഴേക്കും ഈ പല അപകട സാധ്യതകളുള്ള പ്രദേശം ഇങ്ങനെള്ള ആളുകളൊക്കെ മാറ്റിപ്പാപ്പിക്കുകാണ് എന്നൊ പറഞ്ഞിട്ട അങ്ങനെ കേട്ടിരുന്നു
ആഹ് ആഹ് ആഹ്
ഈ അന്നത്തെ പ്രളയത്തിന്റെ സമയത്ത് നിന്റെ വീടിന്റെ ഭാഗത്ത് ഒക്കെ എന്തായിരുന്നു അവസ്ഥ
ഇല്ല ഇ ഞങ്ങളെ വീടിന്റെ ഭാഗത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുല്ലായിരുന്നു ഒന്ന് എന്തേച്ചല് ഞങ്ങള്ൾ എന്ത്യോ ഏ ഉയർന്ന മേഖല ഏരിയാണല്ലോ സ്ഥലമാണ് ഞങ്ങളെ ഏരിയ പറഞ്ഞത് കേക്കുന്നുണ്ടോ അതുകൊണ്ട് ന്നെ ഞ എന്തേ ഞങ്ങള് അവിടക്കൊന്നും കൂടുതല് മഴ പെയ്താ തന്നെ ഞങ്ങ അവിടൊന്ന് വെള്ളം കേറൂല അപ്പ തന്നെ ഒയിഞ് പോകും വേ പിന്നെ എന്ത് മണ്ണലിപ്പ് അങ്ങനത്തെ ഉരുൾപ്പൊ ല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കേട്ടിട്ടില്ല ഇനി എന്റെ അറിവിലില്ലാത്ത എവിടെയെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല
ആഹ് ഞങ്ങളവിടെ നേരെ തിരിച്ചാ എന്റെ വീട് തോടിന്റെ അടുത്താണ് അപ്പൊ അതുകൊണ്ടന്നെ ഞങ്ങക്ക് തൊടിന്ന് വെള്ളം അങ്ങനെ ഉയർന്ന പൊന്തിട്ട് വീട്ട്ക്ക് എത്തിട്ടൊന്നുല്ല പക്ഷെ വീട്ടിലെത്ത്ണിൻ്റെ മുന്നെ തന്നെ ആളുകളൊക്കെ വന്നിട്ട് വീട്ടിലുള്ളവരോടൊക്കെ പോകാൻ പറഞ്ഞ ഞാന്ൻ ക്യാമ്പസിലായിരിക്കും ഞാൻ വീട്ടിലണ്ടാവില്ലല്ലോ അപ്പൊ വീട്ടില ആണുങ്ങൾ ആരുണ്ടായിരുല്ല ല്ല വെറും സ്ത്രീകൾ മാത്രേ ഉണ്ടായിരുന്നുള്ള അപ്പ അവരോൊക്കെ വേഗംവിടന്ന് തന്നെ വേഗം സ്ഥലം വിടാൻ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടു ദിവസം മാറിക്കൊ ഒക്കെ ഉണ്ടായി ഇപ്പ ഞാനും അവിടെ വീട്ടില ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഇഞ്ഞി രാ ത്രി എങ്ങാനും പെട്ടെന്ന്ല്ല ഡാം തുറക്കയോ അല്ലെങ്കി രാത്രി എന്തെലും പ്രശ്നങ്ങൾണ്ടകോ ന്ന് കരുതിട്ട് വേറെ വീട്ട്ക്ക് പോയി കടന്നോക്കക്ക് അതൊക്കൊരു ഓർമ്മമായിട്ട് ങ്ങനെ നിൽക്ണ്ട് അതൊരു പ്രത്യേകമായ അത് രണ്ടായിരത്തിപന്ത്രണ്ടിലേയാ
അതെ അതൊരു രണ്ടായിരത്തി പതിനെട്ട്ഒരു ഒരു മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടാണത്
അതെ അതുകൊണ്ടാണ് ആ ഒരു സിനിമയ്ക്ക് പോലും അത്രത്തോളം കണ്ടന്റ് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കണത്
അതെ അതെ സ്വീകാര്യ ജനങ്ങളിൽ കിട്ടിയരു സ്വീകാര്യതാ ഏഈ മലയാള
മനസ്സിലായത് കൊണ്ട് വേറൊരു കാര്യം എന്ന് വച്ച വച്ചാല് ഈ ആ പ്രളയത്തിൽ നിന്ന് മലയാളികള് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു പിന്നെ അതുപോലെ മ പരസ്പരം മനസ്സി മനസ്സിലാക്കാനും മലയാളികളുടെ സ്നേഹക്കെ അയില് നേരെ പ്രകടമായി എങ്ങനെ മനുഷ്യന്മാര് പരസ്പരം ഒരു അഥവാ കുടുംബത്തെയും ബന്ധങ്ങളൊക്കെ മറന്നുകണ്ട് പരസ്പരം ഈ സ് വിസ്വാർത്ഥത ന്ന് നമ്മൾ പറയല്ലോ സ്വാർ തതല്ലാതെ നമ്മുടെ വ്യക്തികൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മള് ജീവിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാ അന്ന് ഒരുപാട് സന്നദ്ധ സംഘടനകളായാലും ആല്ലെങ്കിലും ഒരുപാട് വ്യക്തികളാണെങ്കിലും വേറള്ളോൽക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങള്ൾ ചെയ്യണത് നമ്മൾ കണ്ടു ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു അയാളിങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നുണ്ട് അ അതിന്റെ മുകളില മുകളിലൂടെ ഈ സ്ത്രീകളടക്കമുള്ള ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ കയറിയിട്ട് തോണി വഞ്ചി കയറിയിട്ട് അങ്ങനെ വഞ്ചി കയറിയിട്ട് ഓല് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു അതൊക്കെ പറഞ്ഞാല് നമുക്ക് അത്ര കാലം കണ്ട് പരിചയല്ലാത്തത് അനുഭവിച്ച് അറിയാത്തതായിട്ടുള്ള കാഴ്ചകളാണ് ശരിക്കും കേരളീയ കേരളത്തിന്റെയും മലയാളികളുടെയും സ്നേഹം കൂടി നമ്മളന്ന് മനസ്സിലാക്കി.
അതെ
ഈ പ്രളയത്തിന്റെ പാഠങ്ങളിൽ നിന്ന് താങ്കൾ എന്തൊക്കെ വേറെ മനസ്സിലാക്കിയത് ഉൾക്കൊണ്ടത്?
വേറെന്താ വെച്ചാല് നമ്മള് എന്ത് നമ്മള് പരസ്പരമുള്ള സാഹോദര്യം എത്ര എന്ത് ഏ വാക്കുതർക്കങ്ങളിൽ പെട്ടാലും അതുപോലെ തന്നെ എന്തൊക്കെ പരസ്പരം തമ്മിലടിച്ചാലും ആവശ്യ വരുമ്പോ നമ്മള് ഒരുമിക്കുന്നുള്ളതിന്റെ ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഏ ഏ അതുപോലെ തന്നെ എന്തി ഒരുപാട് ആൾക്കാരുടെ എന്ത് സഹായവും ഏഹ് പിന്നെ പുറത്തുന്ന് നമുക്ക് എത്രത്തോളം സഹായം കിട്ടും എന്നുള്ളരു തിരിച്ചറിവ്. ആരൊക്കെ നമ്മൾ ആപത്ത് ഘട്ടത്തിൽ സഹായിക്കും ഏ എന്നുള്ള തിരിച്ചറിവ്. പിന്നെ എന്ത് ഏ ഏ ഏത് ഏത് അഹങ്കാരത്തിനും ഒരു അടിയറവുണ്ട് എന്ന് മനസ്സിലാക്കാൻ ചിലർക്ക് പറ്റിയതുണ്ട്
അതെ അത് മനുഷ്യന് വളരെയധികം നിസാരനണെന്നുള്ള ഒരു ഒരു തെളിവ് കൂടിയാണ് ഇനി പ്രളയന്നുള്ളത് കാരണം മനുഷ്യ ഇപ്പോ അഹങ്കരിച്ച് നട കൊന്നു കാശിന് വേണ്ടിയിട്ട് എന്തോ സ്വന്ത സ്വന്തം സഹോദരനെ കൊല്ലാനും ആക്രമിക്കാനും അവന്റെ സമ്പത്ത് അപഹരിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിന്റെ ഇടയില് മനുഷ്യന് നീ ഒന്നുമല്ല അവന്റെ മുന്നിൽ പ്രകൃതി തന്നെ പല പാഠങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് രാണ് അപ്പൊ ഈ സമയത്ത് മനുഷ്യന് സ്വന്തം വേണ്ട എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടും വീട് ഒഴിഞ്ഞ് പോകുന്ന ആളുകളുടെ അവരുടെ വീട്ടിൽ സാധനങ്ങള് കൊണ്ടുവെക്കാൻ അത് സഹായിച്ചു. അതുപോലെ ഈ അപകട സാധ്യതാ മേഖലകളിലുള്ള ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് യുവതല യുവ യുവാക്കളൊക്കെ തന്ന ഏത് രംഗത്ത് വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാല് ഈ വാ വയസ്സായ ആളുകൾ യുവാക്കളൊക്കെ ഒരുപാട് ആക്ഷേപിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ അവസര ഘട്ടങ്ങളിലൊക്കെ ഈ യുവാക്കൾ ഉണ്ടായതു കൊണ്ടാണ് നമ്മള് അന്നൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചത് കേരളത്തിന്റെ ആ മുഖത്തിന്റെ മുഖഛായ മാറ്റ തന്നെ നമ്മുടെ ഈ പുതുതലമുറയിലെ യുവാക്കുകൾക്കാണ് കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്.
അതെ അതെ. പിന്നെ എന്തെന്താ വെച്ചാല് നമ്മൾ ഇത്ര ആൾക്കാരെ കളിയാക്കിയാലും ഏഹ് എന്ത് യുവാക്കള് കളിയാക്കിയാലും ഈ യുവാക്കളിൽ യുവാക്കളണല്ലോ രാജ്യത്തിൻ്റെ നട്ടലന്ന് പറഞ്ഞേ.
അതെ.
അല്ലെ ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്ലേക്ക് കൊണ്ടരെന്നുണ്ടെങ്കിലും എന്തിനും എന്ത് യുവാക്കളെ യുവാക്കൾക്ക് അതിനുള്ളത് കഴിയും.
അതെ അതെ.
അതരു യാഥാർത്ഥ്യമാണ്.
യുവത്വം എന്ന് പറയുന്നത് ആ പറഞ്ഞോളൂ.
അപ്പം എന്തേ യുവത്വത്തിന് യുവത്വത്തിന്റെ ജോലി എന്താെന്ന് തിരിച്ചറിയാനും കൂടിയുള്ള ഒരു അവസരം കിട്ടിയ എന്നുള്ളതാണ് കരിയറ് ബെസ്റ്റാണ്
അതെ അതെ അതുപോലെ തന്നെ കേരളത്തിലെ ഈ ഒരുപാട് സ സന്നദ്ധ സംഘടനകള് അ അത് മതായാലും ശരി വേറള്ള ഏതാ മേഖലകളിലാണെിലും ശരി അതൊരു മത്സര്യ ബുദ്ധിയോടെ കണ്ട എന്നുള്ളത് വള വളരെയധികം ശ്രദ്ധേമായ കാര്യമാണ് കാരണം ചിലപ്പോ ഇത് ഇതിലൊന്നരു ഫലവും ആഗ്രഹിക്കാതെ മനുഷ്യരി ഇങ്ങോട്ട് ഇറങ്ങി തിരിക്കയാണ് ഈ ഈ രക്ഷാപ്രവർത്തനത്തിന്റെയും രക്ഷാ ദൗത്യത്തിന്റെയും ഇടയിൽ ഒരുപാട് ആളുകൾക്ക് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ജീവന് വരെ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് സ്വന്തം ജീവിതം പോലും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ബലിയർപ്പിക്കുന്ന ഒരു കാഴ്ച അതാണ് നമ്മളെ ഈ കഴിഞ്ഞ കേരളത്തിലെ പ്രളയങ്ങളൊക്കെ നമ്മക്ക്‌ പഠിപ്പിച്ചു തന്നത് ഇതമ്മക്ക് രണ്ടാമത്തെ പ്രളയത്തില് അത്ര തോ ആഹ് അത്ര അധികം കാര്യ ഏഹ് പാഠങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അത്രയധികം ഇത്ര എടുത്തു പറയാൻ മാത്രമുള്ള പ്രത്യേകതകളൊന്നും ഇല്ലെങ്കിലും കാരണം ആദ്യത്തെ നമുക്ക് പരിചയമില്ലാത്തതായിരുന്നു രണ്ടാമത്തെത് നമുക്ക് മുന്നേ വന്ന് കഴിഞ്ഞു പോയതിന്റെ ഒരു പരി യ്യണ്ടായതോണ്ട് നമ്മളതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുകയും അതുപോലെ പ മാളുകളെ മാറ്റി പാർപ്പിക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ അത്ര കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായ സമയത്ത് കൊണ്ടുവരേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആഹ് നീ ഇതുപോലെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ഭാഗമായിട്ടങ്ങാനും പോയിട്ടുണ്ടോ
ഏഹ് എന്നാ പിന്നെ നമ്മുക്ക് ഇതിനെ കുറിച്ച് നമ്മുക്ക് കണ്ട് മുട്ടുമ്പോ കൂടുതൽ സംസാരിക്കാല്ലേ
ആഹ് ഓക്കെ ആഹ് ശരി